ആഹ് ഹലോ?
ഹലോ
ഹലോ..
കേൾക്കുണ്ടോ? ആഹ് ഇണ്ടുണ്ട്ണ്ട്. എന്തൊക്കെ? ആഹ് സുഖം സുഖം.
മയണ്ടോ?.
ഇല്ല ഇല്ല ഇന്ന് മഴ കാറുണ്ട് നല്ല പെയ്തിട്ടില്ല.
ഏഹ് എന്താലും രണ്ടു ദിവസായിട്ട് ഇവിടൊക്കെ വെയിലായിരുന്നു. പക്ഷെ നല്ല മഴയായിരുന്നു ഇന്നലെ രാ മുതൽ രാവിലെ വരെയും മഴയായിരുന്നു ഒരു ഒമ്പത് മണിവരെ
ആഹ് ചെലേ സ്ഥലത്തേക്കൊക്കെ നല്ല മഴ ഉണ്ട് പറഞ്ഞിട്ട് പക്ഷെ ഇങ്ങിട്ട് നല്ല കാറ് വന്നുട്ടോ പക്ഷെ പെയ്തില്ല. അപ്പ ഇങ്ങനെ തെളിയുന്നുണ്ട് പിന്നെം
ഉംഅപ്പൊ മഴ പെഴിഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു വെളിച്ചം വരുന്നുണ്ട് പക്ഷെ നല്ലവണം പെയ്തു രണ്ട് ദിവസം മാറിയിങ്ങനെ നല്ലോണം പെയ്തു. അതിന്റെ നല്ല ചൂടായിരുന്നു വെയിലുറച്ച് ഉം എന്ത് മഴ അറിയാവോ? കുട്ടിക അത് കു കുട്ടികളൊക്കെ പോണ നേരത്തൊക്കെ നല്ല മഴയ
ഒന്നും നല്ല ആഹ്
ഇവിടെ പുറത്തൊന്നും ഒന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോളും. സുഖം. കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഫുഡും കാര്യങ്ങളൊക്കെ ആയോ?
ഫുഡ് ണ്ടാക്കാൻ തുടങ്ങാണ്.
ഉം ഹു കഴിഞ്ഞിട്ടില്ലേ?
ഇല്ല
എന്താ ഇന്ന് സ്പെഷ്യൽ?
ഇല്ലില്ല.
എന്തെക്കെ സ്പെഷ്യല് ചായക്ക് എന്തുണ്ടാക്കി?
ആ ഹ ഹ
ഏ
ആഹ്
ആ ആ
ഉം മീൻ വാങ്ങിയോ? മീൻ കിട്ടിയോ?
ഇല്ലേ മീൻ കാത്ത് കിട്ടിയിട്ടില്ല. പൂളകിട്ടി മീൻ കിട്ടിയിട്ടില്ല. ഇനി പന്ത്രണ്ട് മണിക്ക് ഒരാളുണ്ട് ഓൻ വരുവാ നോക്കട്ടെ.
ഉം എന്റെ ചോറും കൂട്ടാനൊക്കെ ആക്കി വച്ചു. ഞാൻ കുളിക്കട്ടെ അതിങ്ങനെ നിന്നപ്പളേ അതെക്കെ വേർത്തപ്പൊ ഒന്ന് വേർപ്പ് പറ്റാൻ വേണ്ടി ഇരുന്നതാ. അപ്പൊ ഇങ്ങനെ കോള് ചെയ്ത് നോക്കിയതാ.
അപ്പൊ ഫുഡ് ഫുഡൊക്കെ ആയോ?
ഉം. ഫുഡൊക്കെ ആയി. പരിപ്പും ചോറായി, പരിപ്പും ചീരത്തണ്ടു കറി വെച്ച് ചേന ഉപ്പേരിയുണ്ട്. പിന്നെ മീൻ പൊരിച്ച്
ആഹ് അത് ശരി.
പുളി ഇനി കുളിച്ച് കയറിയാ മതി. അത് കൊണ്ട് ഇരുന്നതാ ക്ഷീണം മാറാൻ.
ആ ഹാ ഒക്കെ കഴിഞ്ഞാലാണ് കുളി?
ആഹ് ഞാന് തല നനച്ച് രാവിലെ കഴുകും. അടുക്കളേ കേറുണേന് മുന്നേ തല നെച്ചന്ന് കുളിച്ച ച്ചു പിന്നെ മേലേക്കഴുകുള്ളൂ.
ആഹ് അത് ശരി.
തല വേർത്താ പിന്നെ ഇതായാലേ നേരം വെയ്കിയ പിന്നെ എനിക്ക് ജലദോഷം പിടിച്ചാൽ മാറൂല. നീര് ഇറങ്ങിയിട്ടുണ്ടെ പരടി തിരിയില്ല, കൈ കടയില്, ഷോൾഡർ വേദനയക്കെആയികരം--വേദനയക്കെആയികരം. അപ്പൊ ഞാന് വെകൃ വേർത്തപ്പാട് പിന്നെ കുളിക്കുമ്പോ പിന്നെ ഉച്ചക്ക് ഞാൻ മേല് കയ്ക്കൊള്ളൂ. തലനച്ച് രാവിലെ കുളിച്ചും. വൈകുന്നേരം പിന്നെ ഞൻ പിന്നെ ഞാൻ മേലേകും രാത്രി കടക്കുമ്പോ ഒന്നൂടെ മേലേക്കും.
ആഹ് അപ്പൊ ഒരു ദിവസം മൂന്ന് കുളി.
ഉം എനിക്ക് ഭയങ്കര വേർപ്പണൊ എന്ത് ചൂടാ ചിട്ടോ ഞാനിപ്പ ഇന്നലെ മിനിഞ്ഞാന്നും വെയിലറിചിട്. രാത്രി മേലേക്കി കിടന്നിട്ട് ഞാൻ നാലുമണിക് എണീ റ്റപ്പ ഞാൻ വേർത്ത് കൊട്ക്ക ജനലൊക്കെ തുറന്നിട്ട്. മഴ എങ്ങനെ പെയ്യണ് ഫേനൊക്കെ ഫുള്ളില് കറങ്ങിട്ട് ഞാൻ വേയർക്ക. നല്ല ചൂടാ ശരീരത്തിന്.
ആരോഗ്യം കണ്ട്കൊണ്ട്.
മ അതല്ലടി. എനിക്ക് ഗർഭപാത്രമൊക്കെ ഒഴിവാക്കിയന് ശേഷമാണ് എനിക്ക് ചൂട് പോയൊക്കെ തുടങ്ങിയത്. ഇതിന്റെ ശേഷം തുടങ്ങിയത് എനിക്ക് അധികം ചൂടാണ് ഇപ്പം. ആ അയിന്ല്ല ചൂടുണ്ടാവും ഞാന്ട ആഹ് ആരോഗ്യം ഉണ്ടെങ്കിൽ വേറെപ്പം ചൂടുണ്ടാവും ന്ന്റിയ. ഇപ്പൊ ആരോഗ്യം ഉണ്ടായിട്ടുള്ള ചൂടൊന്നുംല്ല. വേദനയും വരുത്തും ഇല്ലാത്ത വേദന ആളും വരുത്താളും ഇല്ല ഗർഭപാത്രം ഉണ്ടോ ഒഴിവാക്കിം ൻ്റ ക്ഷെ നമ്മക്ക് ഇതാണ് നമ്മുക്ക് ആവശ്യംല്ല നമ്മൾ ഹോർമോണിന്റെ പ്രശ്നംണ് നല്ലതാണ്. എന്റെോട് ഡോക്ടന്നെ പറഞ്ഞു ഞമുക്ക് ഒരാൾക്ക് സാധാണ ഒരാൾക്ക് ഉണ്ടാവുന്ന ചൂടിന കാട്ടി മൂന്നരറ്റി ചൂടുണ്ടാവെ ശരീരത്തിന് ഞാൻങ്ങന പറഞ്ഞപ്പളെ ഒരു പൊച്ചില ഈ കാരം മുഖൊക്കെ അങ്ങനെ നീറി
അഹ് ശരി എന്താ ഒഴിവാക്കാൻ കാരണം എന്ത് ഹലോ
ണ്ടായിട്ടിടി ബ്ലീഡിങ് നിക്കാഞ്ഞിട്ട് പോയിട്ടില്ല കേൾക്കണില്ല
ആഹ് കേട്ടിട്ടണ്ട് കേൾക്കുണ്ട് ആഹ് ഉണ്ട്ണ്ട്
ഫൈബ്രോയിഡ് അയിന മോയ ഉണ്ടായിറ്റേ
ആഹ് അത് ശരി
ഉം ആഹ് എനക്ക് ആദ്യം ഒന്നന്ന് ചെയ്തിരുന്നു ഗർഭപാത്രം ത്തിന്റെ പുറത്തായിരുന്നു ആഹ് എന്താ ഇടക്കിടക്ക് പോകണ്ട റേഞ്ച് പോകണ്ടാ
ഇല്ല ഇല്ല ഇല്ല അല്ല പിന്നെ അപ്പൊ ഡെലിവറി നിർത്തിയിട്ടില്ലേസം ഹലോ അപ്പൊ എന്താ സൗണ്ട് പോയോ ഇപ്പൊക്കെ കേൾക്കണൂല്ല അനക്ക് കേക്കണ്ടോ ഇപ്പൊ പോയിട്ടാ ഹലോ